ഹലോ
ഫുഡൊക്കെ കഴിച്ചോ
ആഹ കഴിിച്ചു എവിടെ പോയിന്ന് ഫോൺ എടുക്കാൻ ലേറ്റ ആയല്ലോ
ഇതിന അത സ്റ്റക്ക ആും മോൺ കേട്ടോ വന്നര ഭയങ്കര പാഴ എടുക്കാൻ പിന്നെ മഴയൊക്കെ കുറഞ്ഞോ
അറ ഞാടി ഇപ്പ വെയില് വന്ന് ഞാൻ തുണിയെല്ലാം കൂടെ പറക്കിയിട്ട് അങ്ങോട്ട് മിനീ ആഹ ഇപ്പൊ വെയില് വന്ന്
ആഹ
ആഹ എന്ന്ത് വന്നോ കാലാവസ്ഥ പറയാൻ പറ്റാത്ത കാലാവസ്ഥ ആണല്ലോ
ആഹ
ആഹ എന്തോ പിന്ന ചോറ് കഴിച്ചോടാ ഞാനിപ്പഴാ കഴിച്ചത് കുറ പ ദോശ കഴിച്ചായിരുന്നു അങ്ങനെ ഇപ്പഴാ കഴിച്ചത്
ഭ കൃഷിയൊക്കെ പോയി കണ്ടോ
ആ ആ് അത് കണ്ടില്ല ഫോണിനകത്ത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഫോണിനകത്ത് വന്നായിരുന്നു അപ്പം അത് ഇങ്ങനെ എന്തോ പറയുന്നത് ന്ന് വലിച്ചു നീട്ടിക്കൊണ്ട് പോന്നുന്നോ കഥ ദൃശ്യം സിനിമ വലിച്ച കിട്ടിക്കൊണ്ട്ു പോോകുന്നൊക്കെ പറയുന്നു ആഹ അത തന്നെ ഇനി അയിറെ നാടന എനിക്ക് മമ്പൂട്ടി മമ്പൂട്ടി ഫാൻസാ താനോ ഇവിടെ എന്റെ മോളും ൂട്ടിയാ എന്റെ ചേട്ടൻ പക്ഷെ മോഹൻലാലാ ചേട്ടൻ മോഹൻലാലാ പിന്നെ ആ പിന്നെ ഇനി എന്റെ മോടെ ബർത്ത്ഡേക്കെ വരാൻ പോന്ന്
ഇതോ
ആ ഹ ബർത്ത്ഡേ വരാൻ പോന്നു എന്റെ മോൾടെ
ആണോന്നാ ബർത്ത്ഡേ ആണോ ആ
ഉം അതിന് ഇനി ഡ്രസ്സക്കെ എടുക്കണം ഫോട്ടോ ഒക്കെ എടുക്കാം പോണം ഇപ്പൊ നമ്മടെ ഇത് ഫുട്ബോള് അല്ലല്ലല്ലാ ഏഴാമത്തേ ഏഴു വയസ്സ്
ഏഴു വയസ്സിന്റെ
ആ
അയിന് ഡ്രസ്സക്കെ എടുത്തോ ഡ്രസ്സക്കെ എവിടുന്നാ എടുക്കുന്നേ
ഡ്രസ്സക്കെ നമ്മള് ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു കടേന്ന് എടുക്കും ആ പിന്നെ ഓളൈനിന്നൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉം കൊടു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി സബ് ആ അതെ എങ്ങനെ ഓളൈനി കൊറേ നല്ലതൊക്കെ ഒണ്ട് റേറ്റും കുറവാ അപ്പം അയിലീന്ന് രണ്ടെണ്ണോക്കെ ഞാൻ ഓഡറ് ചെയ്ത് ഇനി അത് വന്നാ മതി തെരത്തരക്ക് മുമ്പ് എത്തിയാ മതി ആമ് പിന്നെ സ്കൂള് തൊറപ്പിന് കൊറേ സാ ആ അത് പിന്നെ സ്കൂള് തൊറപ്പിന് പിന്നെ കൊറേ സാനങ്ങള്
പക്ഷേ
മീഷോയും ഉപയോഗിക്കും ഫ്ലിപ്കാർട്ടും രണ്ടീന്നും വാങ്ങും രണ്ടീന്നും ഓഡറ് ചെയ്താരുന്ന്
ആ ആ ആ
ആ പിന്നെ ഇപ്പം സ്കൂള് തൊറ ഇപ്പ ആയപ്പഴത്തേക്ക് ആ കൊറേ സാധനങ്ങള് വാങ്ങിയാരുന്നു ബുക്കും കാര്യങ്ങളും എ എല്ലാം കൂടെ നല്ല രൂവയായി അയിന്റെ കൂടെ പിന്നെ ഉടുപ്പൊക്കെ വേടിച്ച്
ഓണത്തില്ലേ
ആ ഓണത്തിന് ഇനി അധിക ദിവസ ഇല്ല ഇനി ഓണം ഓണത്തിന് ഇനി തൂത്തു പെറക്കി വാങ്ങണം എല്ലാർക്കും
ഉം അതാ
അതൊരു മുട്ടൻ ചെലവാ
അതേ ഈ മഴ മഴേന്റെ ഓരോരുത്തർക്കും ജോലി ഇല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര പാടാ ഓരോ തുറക്കെ
ആ അതന്നെ പാടാ ജോലിയില്ലാതെ എന്തോ ചെയ്യും ഉം എന്നാലും വേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മക്ക്
പറ്റത്തില്ല
ആ ആ ഹ് ഓണം പിന്നങ്ങ് പോവും ആ ഇന്ന് ഇല്ലാരുന്നല്ലോ ഇന്ന് അവധിയല്ലാരുന്നോ ഇന്ന് മുഹറം അല്ലാരുന്നോ ആ ഒരാളെ ഉള്ള് ഏഴു വയസുള്ള അയാക്ക് ട്യൂഷൻ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് അയാള് വീട്ടിലുണ്ട് ഒരാളെ ഒള്ള് ആ പിന്നെ ആ പിന്നെന്തുവ എന്തോ കേട്ടില്ല ആ ഇംഗ്ലീഷ് മീഡിയം ആടാ ആന്ന് ആന്ന് ആണ് ആണ് ഉം ഇംഗ്ലീഷ് മീഡിയവാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷവായി
എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷം ആവുന്നതേയുളളൂ
ആ അത് ശരി ആ ആ ഗൾഫിലാണോ പുള്ളിക്കാരൻ അതോ വേറെ
അല്ല
എവിടെയാ ആ എവിടെയാ നാട്ടില് ആ
പിന്നെ വേറെന്തുവാ തുണിയൊക്കെ അങ്ങനെ പെറക്കിയിട്ട് രണ്ടാമത് കഴിഞ്ഞു തുടി
ആഹ് തുണിയൊക്കെോണ്ട് ഞാാന എല്ലാം പറക്കിട്ട് കാറ്റടിച്ചെങ്കിലും ഉണങ്ങുമല്ലോ അപ്പം ഇവിടെ ഇവിടെ കയറൊക്കെ കിട്ടിട്ട് കയറത്തൊക്കെ എടുത്തിട്ട് ആഹ
ു പാട്
ക് ഉ
ഭയങ്കര പാഴ ഈ മഴ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ തൂടി ആ
ആ വന്നെ ഉ
ആകത്ത് എവിടെ നിന്ന്ാ സംസാരിക്കുന്നത് റേഞ്ച് പോകുന്നുണ്ട് കേട്ടോ
ആതാ പുറത്തോട്ട് ഇറങ്ങ നോക്കഴക്കോാന്നല്ലേ
ഉം കട്ടായി കട്ടായി തന്നന്തോ ആഹ പിന്നെ ആയി ആക്കെ ആ പിന്നെ ഓണ ഓ ഓണത്തിന് ആ കേക്കാൻ വരുന്നുണ്ട് ഓണത്തിന് പിന്നെ എവിടെ പോകുന്നത് എല്ലാടും പോവോ
ആഹ് എവിടങ്കിലുംൊക്കെ പോണോ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽല്ലേ ഇങ്ങോട്ടെങ്കിലൊക്കെ പോകൻ പറ്റത്തുള്ളൂ
ആ അത് തന്നെ ഞാനും കൊറെേ അമ്മ്മ വീടും അവിടെ ഇവിടെൊക്കെ ഉണ്ട് എല്ലായിടവും പോണം
ആഹ പിന്നെ നമ്മ എടുത്ത്ന്നില്ലെങ്കിൽ ഒരാൾക്ക്രാ മറ്റേത്ത്ന്നില്ലെങ്കിൽ മറ്റേയാക്ക് പരാതി
ആഹ അതേന ആഹ
അപ്പൊ നമ്മളെല്ലായിടത്തും ഓടിപ്പിടച്ച്
ആഹ അത തന്നെ ഇനി കൊറെ ബെഡ്ഷീറ്റ്ൊക്കെ ഓണത്തിന് മേടിക്കണം
ആഹ മക്കളൊക്കെ ഇങ്ങനെ ആൾക്ക് കുത്തക്കേടൊക്കെ ഉണ്ടോ അതോ പല്ല പറഞ്ഞാനൊക്കെ കേൾക്കുമോ
കുരുത്തകേട ഏ് ഇവിടെ കാണിക്കുന്ന എണ്ടാ നമ്മുക്കിപ്പൊ കൊടുക്കാന്ന് തോന്നും ഇപ്പൊ സംസാരിക്കുന്നുണ്ട ഞാൻ കൊടുക്കാത്ത
ആ ആ അതെല്ലാടും ആന്ന് ഇര് സ്കൂളിൽ പോകുമ്പോ പകുതി ജോലി ഒഴിയും പിന്നെ രാവന്റെ ജോലിന്ന ഒതുങ്ങലയോ
അതന്നെ സ്കൂളിൽ പോകുമ്പോ രാവിലെ എുന്നേ രാവിലെ ഞാൻ ജിമ്മിൽ പോുന്നുണ്ട്ടാ ജിമ്മിൽ പോകവും പിന്നെ അവിടെ വർക്കഔട്ട് ഒക്കെ കഴിഞ്ഞ് അഞ്ച് ഏഴ് മണിക്കുള്ളിൽ എത്തും പിന്നെ നമ്മള് ആ ഇ ഒരു ഏഴര ആവുമ്പോഴത്തേക്ക് ആ ഉള്ള കു ഇവിടെ എത്തോ ഇവിടെ പിന്നെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തേലുമ ഒക്കെ ഉണ്ടാക്കും പോവും എ എട്ടര എട്ടേ മുക്കെല്ലാം ബസ്സ് വരും അത് റോഡസരത്ത് തന്നെ വരുന്ന ആ നമുക്ക് ഡ്രൈവർ കുറച്ച്റിയാവുന്ന ആയോണ്ട് ഇച്ചു വരുമെങ്കിലോ കാലയുണ്ട് ഉ അങ്ങനെനത്ത് കേയറി പോകവും
രാവിലെ അവര് വെപ്രാളം പിടച്ച് ഓട്ട വൈ പിള്ളേരെ വിണ്ടേ
ഉം ആന്നാന്ന് രാത്രിയിലെല്ലാം ഉണ്ടാക്കി വെക്കുവ നമ്മള എന്തേലുമ ഒക്കെ ഉണ്ടെങ്കില്
ആ ആരി
അല്ല തോനെ പാടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അരിങ്ങൊക്കെ വെക്കും പിന്നെ ചിക്കന ആഹ അതെ അല്ലെ ചിക്കനോ കാര്യങ്ങളോ എന്തെങ്കലുമൊക്കെ ഉണ്ടെങ്കി കറി അങ്ങ് വെച്ച വെക്കും അവെ ആുമ്പ പിന്നെ അടുത്ത് ചൂടാക്കി കൊടുത്ത
ചൂടാക്കി കൊടുക്കണ ശരിയാ റൈസ് കുക്കറിക്കോട്ടപ്പതോ
ആ റൈസ് കുക്കറിനകത്ത് ഞാൻ രാത്രി ചോറ് വെച്ചു വേച്ചേക്കും
ആ അപ്പൊ രാവിലെ ജിമ്മിയിലൊക്കെ പോയിട്ട് വരുമ്പോ താമസിച്ചാലും ഒന്നും കൊഴപ്പം ഇല്ലല്ലോ
കൊഴപ്പം ഇല്ല അതുകൊണ്ടാണ് പോകുന്നത്
എല്ലാന്ന് മഴ പം ഭയങ്കര പാടാ പത്താനൊക്കെ
ആഹ അത് തന്നെ ഉ നമ്മളെ ജിമ്മിലൊക്കെ പോ പോുന്ന ആള് ജിമ്മിലൊക്കെ പോയിട്ടുള്ള ആളാണോ
ഞാനോ ആഹ ഒരു വെട്ടം നീ പ്ലാനും പിന്നെ അങ്ങ് നിർത്തി
അത ഉ നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ നമ്മള് ഇരട്ടി വണ്ണ ആവത്തെ ഓള്
ആഹ ആഹ്
കന പോന്നെങ്കിൽ നല്ലതുപോലെ പോണം നല്ല ശരിയാകത്തോുള്ളൂ ഉറ്റേ ബോഡി പെട്ടെന്ന് കേയറി നമ്മള് വണ്ണം വെക്കും ആഹാരം നമ്മുക്ക ഒന്ന കൂടെ വിശ നമ്മള് ചന്ന് നിർത്ത കൊണ്ടായിരിക്കും നമ്മള എന്തോ
പ ചായനോട് പനോട
ആ ഞാന ഇവിടെ ഇടെ ചക്ക ഉണ്ടായിരുന്നു ചക്ക വറുത്ത് ചക്കവറ്റലി വറുത്ത് വെച്ചിട്ടന്ന് അത് പിന്നെ ആ ഇനി ഇന അത് ഇത ആക്കണം ഹ് കൊടുക്കണം അത് ഒന്നാ
ച്ച് പ്രകൃതിദത്തമായ സാധനമല്ലയോ
ഓ ആന്ന് നല്ലതനോ ഇല്ലേോ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്ക പക്ഷെ കുഴച്ചക്കയൊക്കെ ആട്ട് നല്ലത് വറക്കാൻ വഴക്കച്ചക്കന്ന് തോന്നുന്നു മറ്റേതങ് കുഴ കുഴാന്ന അയ്യോ ഇവിടെ ഒരു ദിവസം കുഴചക്ക പഴുത്ത് പഴിപ്പിച്ച് ഞാനത് കഴിച്ച് എൻ്റെ പെന്ഉണ്ടേ മുരുങ്ങ ഇല തന്നെ ഉള്ളൂ
അതാ കൂടിച്ചൊക്കെ പറ്റഞ് വെള്ളം കുറങ്ങയോ
ആഹന്ന് ഇതോ എൻന്റെ പുന്നേ അത് ഒരുമാതിരിയാന്ന്
ആഹ
ഞാനും മോളും കൂടെ അത് എടുത്ത തിന്ന അ പൂഴച്ചക്ക ഇന്ന് ഇനി ചക്കന്ന് പറയണ്ടോ പിന്നെ ഞാനിപ്പ അതുകൊണ്ട് അതങ്ങ് തിന്നത്തില്ല ആഹ
പൂണ എോ ഫോട്ടാ കേലത്ത
സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ ബ്രെഡ് ഒരു കവർ മേടിച്ച് വെച്ചേക്ക ബ്രെഡ് മുട്ടക്കകത്ത് പൊരിച്ച് കൊടുക്കും
ഉണ്ടാക
ആ അത തന്നെ
നെയക്കി ആക്ക ദെയയ്ക്കി ആകത് ത് ഇത് ചെയ്ത് കൊടുക്കണം
ആ അതന്നെ നെയ്ക്കകത്ത് ആക്കി എടുത്തട്ടോ നെയ്ക്കകത്ത് ആ നെയ്യ അല്ലാതല്ലേ യൂസ് ചെയ്യുന്നത് മുട്ടക്കകത്ത് മുക്കിയിട്ട്
അല്ല ആദ്യമ നെയ് തൂത്തൊന്ന് ബ്രെഡയി നെയ ആ നെയ് നല്ല നെയ് തോത്തന്ന് വച്ചിരി മൊരിച്ചെടുത്തിട്ട് മുട്ടക്ക അത് ഇതാക്കി എടുക്കുമ്പോഴും നല്ലതാ ചില കുഞ്ഞുങ്ങൾക്ക് നെയ്യുണ്ട് നെയ്യ് നല്ലല്ലയോ അ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നന്നേ ഇപ്പൊ ആരും വീട്ടിൽ തന്നെ എല്ലാം ണ്ടാക്ക നമ്മ നമ്മളെല്ലാം എഴുപ്പ് വഴിയല്ലേ നോക്കത്തള്ളൂ
അത തന്നെ മിൽമേലേ നെയ്യാണ് ഞാൻ മേടിച്ചു വെച്ചേക്കുന്നത് ഇവിടെ ആ ഞാ മിൽമേലേ നെയങ്ങ അവിടെ മേടിച്ചച്ച് വെച്ചക്കുന്നതെ അപ്പൊ അത് അത് കൊടുക്കും അത് അവിടെ റേറ്റ് കുറവാണല്ലോ അത് മേടിച്ചു പിന്നെ പാലിന് പോകുമ്പോ റെസ്ക് ഒക്കെ മേടിക്കും
അഹ് ആഹാ.
പാഞ്ഞൂറ് ആ അങ്ങനെയൊക്കെ വേടിച്ചു വെക്കും.
പാല് സൊസൈറ്റിന്നാണോ വാങ്ങുന്ന അതോ വീടുകളീന്നാണോ.
ആ ആഹാ അവിടെ അടുത്തൊരു വീടുണ്ട് ആ വീട്ടിന്ന് മേടിക്കും അവിടെ. പാലുണ്ട് അ നമുക്കിപ്പ നേരത്തെ വേണങ്കിൽ പറഞ്ഞാലും അവര് കൂട്ടി വെക്കും.
ആഹാ അതുകൊണ്ട് പിന്ന അത് കാര്യവാ
ആഹാ കൊണ്ട് വരും രാവിലെ കൊണ്ടു തരും.
ഉം.
അതുകൊണ്ടൊരു കാര്യമുണ്ട് മ്മ്ഹ് അന്നേരം അന്നരം ഉള്ള പാലല്ലേ.
ആ ആഹാ.
ആഹാ അപ്പൊ ശരിയെങ്കി.
ആഹ്